കേട്ടോ?
ഹലോ
കേൾക്കാവോ?
ആ കേൾക്കുന്നുണ്ട്.
ആഹ എനിക്കും കേൾക്കാം. ചായ കുടി കഴിഞ്ഞോ?
ചായകുടി ആഹ ചായ കുടി കഴിഞ്ഞു
ആഹ എന്തുവാര്ന്ന് സ്പെഷ്യല് ചായക്ക്
സ്പെഷ്യൽ ആയിട്ടൊന്നുംല്ല പഴം
ആഹ
പിന്നെ അവിടെ കൃഷിയൊക്കെ ഉണ്ടാ പന്നിയുടെ ശല്യം ഉണ്ടാ
പന്നീടെ ശല്യം ഉണ്ട് കൃഷിയൊന്നും നമ്മുക്ക് ഇവിടഇണ്ടാവണില്ല അത് രാത്രി ആയാ അവര് വന്ന് മാന്താണ് ന
ആഹ അതാണ് എല്ലായിടത്തും അത് തന്നെയണല്ലേ ഈ ഇതുങ്ങളുടെ ശല്യം കാരണം
ഒന്നും ഉണ്ടാക്കാനാട് തോന്നൂല
അതാണ് നമുക്കിവിടെ അല്ലാതെ നമ്മൾ നമ്മുടെ വലിപ്പാന്റെ അതായത് നമ്മുടെ എന്റെ അച്ഛന്റെ ചേട്ടന്റെ സ്ഥലത്ത് കുറച്ച് കൃഷി ഇറക്കിയാരുന്നു അത് മൊത്തം പന്നി മൊത്തം
ഓൻ ഇനി ഒരിക്കൽ വന്ന് ടേസ്റ്റ് ചെയ്താല് പിന്നയും വരും
ആഹ അതാണ് ഇവിടെ അവര് പിന്നെയും പിന്നെയും വരും
ഭയങ്കര ശല്യാണ്
അതെ നമ്മള് പിന്നെ ഇടക്ഒക്കെഈ തോട്ട തോട്ടയും മൊട്ടയും പടക്കം ഉണ്ടല്ലോ അത്പൊട്ടിക്കും
അപ്പൊ മാറ്റമുണ്ടാവുവോ കൊറവുണ്ട് വരവിന്
ഒരാഴ്ച കഴിയുമ്പ പിന്നെ ഇങ്ങ്‌വരും
അതെ അങ്ങനെയാണ് സംഭവല്ലേ
അതാണ് എന്ത് ചെയ്യാനാപറ ആഹ് കുടിച്ചു കുടിച്ചു കുടിച്ചു
നിനക്കെന്തേനി സ്പെഷ്യൽ ആയിട്ട്
റസ്ക്
റസ്ക് ഇലെ
ആഹ
നല്ല വൈബാണല്ലോ റസ്ക്കും ചായയും കട്ടൻ ചായ അല്ല പാൽ ചായ
കട്ടങ്കാപ്പി
അതെ അതെ നല്ല മഴയും കട്ടൻ ചായയും റസ്ക്കും മഴയും
വാ
അതെ നല്ല മഴം നനഞ്ഞില്ലേ അവിടെ എങ്ങനെ ഇന്ന് ഇവിടെ നല്ല മഴ ണരെ
ഇവിടെ ഇവിടെ മഴയാണ് ഇവിടെ തോർന്ന ചരിത്രം ഇല്ലല്ലോ
നല്ല മഴയാണല്ലെ
നല്ല മഴയാണ് ഇവിടെ
ക്കിന്നലയും മിനിഞ്ഞാന്നൊക്കെ ഒരു വെയിലൊക്കെ ഉണ്ട് അയിന്റെ തലേന്നൊക്കെ ഇന്നിപ്പം മഴ തന്നെയാണ് വെയില് കാണണില്ല
ആഹ് ഇവിടെയും ഇന്ന് വെയില് വന്നിട്ടില്ല
അവിടെ ഇങ്ങനെ മൃഗങ്ങളെ ഒക്കെ വളർത്തുന്നുണ്ടാ
ഇല്ലില്ല ഇല്ലില്ല മൃഗങ്ങളൊന്നും ഇല്ല
ഇല്ലല്ലേ ഇഷ്ട അല്ല
ഇഷ്ടല്ലാഞ്ഞിട്ടല്ല ഞമ്മളിപ്പം ഇവിടെ വീട് പണിയിലാണ്.
അഹാ
അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം അതൊക്കെ വാങ്ങാന് ഇരിക്ക അപ്പം നമ്മൾ ഇവിടെ ചെറിയൊരു വാടക ക്കാണ് അപ്പം പിന്നെ ഇവിടെ ഒന്നും നടക്കൂല
ആഹ്
അപ്പം വീട് പണി കഴിഞ്ഞ് ഏകദേശം കഴിഞ്ഞൂണ് കയറാനായി തുടങ്ങീക്ക്ണ് അപ്പം പിന്നെ അയിന് വാങ്ങ് രിച്ചു അത് കഴിഞ്ഞിട്ട്
ആഹ
അപ്പൊ വീട് പണി ഇവരെ നോക്കല് ഒക്കെപ്പാട് നമ്മക്ക് നടക്കൂലേ
ആഹാ
ഉം എന്തേനി കോഴികളും ഇതൊക്കെണ്ടായി ഇപ്പില്ല
ആ നമുക്ക് ഇവിടെ കോഴി ഇണ്ട്, പൂച്ചയും ഉണ്ട്
അതും പൂ ചകളൊക്ക എങ്ങനെയാ അകത്ത് ക്ക് കേറ അതാ
പൂച്ച നമ്മള് അകത്ത് കേറ്റൂല്ല പിന്നെ നമ്മള വീടിന്റെ അകത്താണ് പൂച്ച പ്രസവിച്ച് ഇരിച്ചക്കെ അപ്പൊ അതുകൊണ്ട് നമ്മള് കയറ്റും
അതെ
ആ കേറ്റിയ പിന്നെ നമ്മള് വല്ല്യ ശല്യം നമുക്ക് വല്ല്യ ശല്ല്യൊന്നും ഇല്ല
ഉം
അങ്ങനെ പു പുള്ളിക്കാര് നമ്മടെ വീടും പരിസരവും വിട്ട് അങ്ങനെ എവിടോട്ടും പോവാറില്ല അത്കൊ ഇപ്പൊ നമ്മൾക്ക് ഇവക്ക് അറിയാവുന്നവരാണ് മൊത്തോം അറിയാവുന്നവർടെ വീട്ടിലൊക്കെ പോവുന്നുള്ള്
ആ
എല്ലാരും ഫുഡൊക്കെ കൊടുത്ത് പരിജയം ഉള്ളോണ്ട് അങ്ങനെപോം
ആഹ്
നമ്മടെ വീടിന്റെ പൊരേടെ മണ്ടേലാണ് അവള് പെറ്റ കിടക്ക്ണ അപ്പം
വീട് എങ്ങനെയാ വാർത്ത അവിടെ
ആഹ് ആണാണ്
ഉം
ഈ ഷെയ്ഡിന്റെ അവിടായിട്ട് അവള് കുഞ്ഞുങ്ങളെ വെച്ച് വെച്ചേക്കുവാ
അത്
അപ്പം നമ്മള് അവി നമ്മളാ ഷെയ്ടേന്ന് നമ്മള് കുഞ്ഞുങ്ങളെ എടുത്തിട്ട് ഒരു കാർബോർഡ് പെട്ടിക്കാത്താക്കി നമ്മള് പെ രക്കാത്ത് വെച്ചക്ക്ണ്
ഉം അല്ല ശല്യങ്ങളൊന്നും ഇല്ലെങ്കി പിന്നെ സുഖാണ്. ഓല കാഷ്ടം മൂത്രൊക്കെ അക അകത്ത് പോയാ അത് നമുക്ക് ഭയങ്കര കിരിയേടാണ്
അങ്ങന ചെയത നമ്മള് അടിക്കും അടിച്ച് അടിച്ച് പറഞ്ഞു കൊടുക്കും അന്നാലെ പിന്നെ ചെയ്തില്ല അടി പെ പേടി മനസ്സിലായി കഴിഞ്ഞാ പിന്നെ അങ്ങ് പൊറത്ത് പൊക്കോളും
അതെ ഉം
ഉ പിന്നെ മീനും ഉണ്ട് ഒരു ഗിപ്പി ന്ന് പറയ വേറെ ഇങ്ങനെ ഒരു ടാങ്ക് നമ്മുക്ക് ടാങ്ക് ആണ നമ്മളൊരു ടാങ്ക് ഇങ്ങനെ ഉണ്ടാക്കിട്ട് അതിനകത്തിട്ടെ വേറെ ടാങ്ക് കൂടി ഇങ്ങനെ ഉണ്ടാക്കിട്ട് അതിനകത്ത് കൊറച്ചൂട വലിയ മീന കൂടെ പിടി വളർത്തണം എന്നൊരു ആഗ്രഹം
അ
മഴയൊക്കെ ആവുമ്പോഴേ പുറത്താവുമ്പോ നല്ലതായിരിക്കും
ആഹ ആഹ് അതെ
അ പിന്നെ കൊഴപ്പ ഇല്ലല്ലോ അതിങ്ങക്ക് നല്ല നമുക്കും നല്ല
അതെ അത് നല്ലതാണ് അതൊക്കെ ന നല്ല നല്ലതാണ് ഐറ്റങ്ങളൊക്കെ ഉണ്ടായാലേ ആഹ
ഇഷ്ടം പോലെ പട്ടിണ്ട് ഇഷ്ടം പോലെ അത് നമ്മുടെ ഇവിടുത്തെ കുഞ്ഞി പിള്ളേരൊക്കെ സ്കൂളിൽ പോകുമ്പോ അവടെ പുറകെോ പോറയോ പിള്ളോരൊക്കെ പേടിച്ച ഓടന്ന്
അതെങ് വളർത്തുന്നതാണോ അതോ
ആഹ് ഇവിടെ ഒരാൾ ചേച്ചി വളർത്തുന്ന ഒ ഒരു അഞ്ചാറെണ്ണുണ്ട്
ഒന്നും ചെയ്യു ലായിരിക്കുമല്ലേ അതൊന്നും
എന്താണ്
ഒന്നും ചെയ്യു ലായിരിക്കുമല്ലേ കുട്ടികളൊന്നും
കടിക്കാന ഓടിക്കുന്നേ പിള്ളേര അരിച്ച് വിളിച്ച്ച് ഓടുമ്പ എപ്പോഴായിരിക്കും നോക്കത് ആൾക്കാരൊക്കെ
കെതിയട അല്ല കുട്ടികെ സ്കൂൾക്ക് പോകന്നൊക്കെ
ആഹ അല്ലേ പിന്നെ കൊണ്ട വിടേണ്ടി ഇവരൊക്കെ
അ പരാതിയൊന്നുമില്ലേർക്കും ആർക്കും
നമ്മള് പരാതി ഇപ്പ എടുക്കാ കൊടുക്കാ എന്നാല ആരും സം വരൂല അതാണ് എല്ലാർക്കും പേടിയാണ് എന്ത് അവരി എന്തേലും പറൂല അവരെ എന്തേലും ചെയ്യുവോ എന്നുള്ളൊരു പേടി
അങ്ങനെ ആകുമ്പോ നമ്മുക്ക് എന്തോ കെതിരായാണെ കുട്ടാ സ്കൂർശക്ക പോകുമ്പോ നമ്മ അപ്പത്തിനപ്പം നമ്മള് പോകേണ്ടി വരും പിന്നെ സ്കൂൾക്കണ കുട്ടികളൊക്കെ ഇണ്ടോ
ഒണ്ട്
എത്രയാ
ആ് സോറി ഞാനത് ശ്രദ്ധിക്കത്തിെ ഞാൻ കല്യാണം കഴിച്ചല്ലേട്ട എനിക്കൊ ഒരു അനീത്ത ഉണ്ട് അവള് സ്കൂളക്ക
അതെ
ആഹ അവളെ സ്കൂളിപോകുമ്പോ അവള് നമ്മുടെ വീട് കഴിഞ്ഞിട്ടായയത കൊണ്ട് അവളെ രക്ഷപടുന്നു അവൾക് വല്ല ഒഴപ്പില്ല
എന്നാലും എങ്ങനെ കുട്ടികളൊക്കെ പോകുമ്പോ അങ്ങനെ വൈത്തി കൂടുമ്പ്പ ഒരു പേടിയാണ്
അതാണ് ഇപ്പഴാ ഓടി വന്ന് കടിക്കാന്ന്റിയല്ലല്ലോ അവര്
കഠിച്ചത
കടിച്ചില്ല ഓടി കടിക്കാനും ഓടി ഓരോത്തരെല്ലാം പുറകെ കടിക്കാൻ ഓടിക്കുന്നതേ ഉള്ളു ആരെ കടിക്കാ ജീവനും കൊണ്ട
കുഞ്ഞുങ്ങളൊക്കെ പോകുമ്പോഴാണ് കിട്ടിയത്
ആണ് കുഞ്ഞുങ്ങളൊക്കെ പോകുമ്പോഴാണ് അവരൊക്കെയാണ് ദൈവമെ കഷ്ടമുണ്ട് ഓടു കയാണ് ആര് ആ ഒരു ഇത് വരുമ്പോഴേ അവര് ന്റെ ഓടുകാണ് അല്ലേ അമ്മമാരെ വിളിച്ചൊണ്ട് വരിക
ആഹ് അത് പേടിയാണ് പേടിയാണ് എന്ത് ചെയ്യാനല്ലോത് പറഞ്ഞ ഒന്ന പറഞ്ഞാ മനസ്സിലാവാത്തലാവുമ്പോ പിന്നെ പറഞ്ഞിട്ടും കാര്യല്ല
അതാണ് നമ്മള് കൊറേ എല്ലാരുംടെ ചേർന്ന് പറയുന്നുണ്ട് ഏ ത്രയും പട്ടിയെ വളർത്തല്ലേന്ന് പിള്ളേർക്കെല്ലാം പേടിയാ
വളർത്തിനോണ്ട് തരക്കേടില്ല അവരോ അവരുടെ വീട്ടിന്റെ വളപ്പിൽ ന്നെ അങ്ങനെ നോക്കണെങ്കി തെരക്കേണ്ടി ല്ല മറ്റുള്ളവർക്ക് ശല്യമാവുമ്പോളേ
ആഹ് അവര് പക്ഷെ ഇങ്ങനെ അഴിച്ചു വിട്ടാ വളർത്തുന്നേ അതാണ്
നക്ക് എന്ത സ്പെഷ്യൽ ഉച്ചക്കൊക്ക്
ഉച്ചക്ക് ചിക്കൻ ഒക്കെ ആയിരുന്നു. ചിക്കൻ
ഓക്കെ
അത് ഇന്നലത്തെ ആയിരുന്നു നമ്മൾ ഇന്നടെ കുട്ടിന്നെള്ളത്
ഹഹ നിലത്തങ്കിലും ഫ്രിഡ്ജ ഒക്കെ ഉണ്ടാവുമ്പോ സുഖണ് അഴികങ്ങട്ട് കേറ്റിവെച്ചാല് ഇപ്പൊക്കെ എല്ലോടത്തും ഇതല്ലേ എല്ലാർക്കും സുഖം എല്ലത്തിനും മിഷീനല്ലേ
അതാണ്
എന്തൊരു കാര്യം ഉണ്ടെങ്കില് എല്ലാം എളുപ്പായിട്ട് ചെയ്യാ ഇനൊക്കെ ഇപ്പൊ മിഷീൻ ഇറങ്ങിട്ടെ
എല്ലാതിപ്പൊ ഇതണ്ടാക്കാൻ വരെ അത് പട്ടവാ മറ്റേതിണ്ട നൂൽപുട്ട് ലെഡിയപ്പ
ഇടിയപ്പം എല്ലത്തിനും ഒന്നിന ഒന്നിനായിട്ടില്ല എല്ലത്തിും ആ നമ്മ ക്കും ജോലി ഇല്ല പൊതുവെ കൊറവാണ്.
അതെ
ഇപ്പ മിഷീൻായതണ്ട് അതുകൊണ്ട് ന്നെ ഇപ്പൊ എല്ലാർക്കും ഇക്ക സുഖ അസുഖം കൂടുതലാണ്. പണ്ടൊത്തെമാതിരല്ല
അതാണ് എല്ല ആർക്കും ഇപ്പ ഒന്നും ചെയ്യണ്ടാലോ
അതെ ചെയ്യണ്ട ഒരു കണക്കിന് നല്ലതാണ് ഒരു കണക്കിന നോ..
മടി പിടിക്കന്നെ അതാണ്
ആഹ് ദോഷാണത് സൊക്കടില്ലാത്ത ആരുല്ലല്ലോ അപ്പൊ
ഹിഹി അതെ
ആഹ് പേര് ചെല ആൾക്കാരെ
ശെരി എന്നാൽ പിന്നെ വിളിക്കാവേ
ആ അതെ ശരി